ആഹ് ഞാൻ നേരത്തെ വിളിച്ചപ്പെ ആനെറ്റിന്റെ എന്ത പ്രശ് നണോ അറിയില്ല അല്ലെ രണ്ടു പേർക്ക അങ്ങോട്ടും കേ ക്കനല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു
ആ പക്ഷെ നിന്റെത്പ്പോഴും മുറിഞ്ഞിട്ടാ കേൾക്കുന്നത് ഭയങ്കരയിട്ട് സ് സൗണ്ടിങ്ങനെ ഒരു ഒര് ത
കേക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറയണത് നിനക്ക് കേക്കുന്നില്ലന്ന് തോന്നുന്നു
ഉം അതെ മോളിലേക്ക് കേറിയോക്കട്ടെ റേയ്ഞ്ച് ഒന്ന്
ആഹ് ഓക്കേ റേയ്ഞ്ചിന്റെ ഇഷു ആണോന്ന് അറിയില്ലല്ലോ
ഉം നിങ്ങള് പിന്നെ അവിടെന്നെ ഇര്ന്ന് ഇങ്ങനെ റേഞ്ച്ണ്ട് ഫോർ ജിആണ് ഇന്റല ഇവിടെ ഫൈവ് ജിണ്ട്
എന്താ
കേൾക്കണ്ടോ
ആഹ് കേക്കുന്നുണ്ട് പറഞ്ഞോ ഇപ്പൊ കേക്കുന്നുണ്ട്
ഉ ആഹ് ഇപ്പൊ മറ്റേ മോഹൻ മൻലാൽ പറയുന്ന പോലെ ഉയരം കൂടും ഒരു ചായ കൂടും പറഞ്ഞ പോലെ നല്ല ഉയര
അതെതെ ഞാനിപ്പ ഇന്നലെ എന്താ ഈ പണിസ്ഥഥലത്ത് നിന്നണ്ട് എന്റെ ഹസ്ബൻഡറ് വിളിക്കണേ ന്നോട്
പോം
പറണ അനെ ഫ്രണ്ടിന്റെറെ അടുത്തൊ ഒരു പുതിയ ഫോണ ആണ് അപ്പോ നാലഞ്ചിസയിട്ടുള്ളു വാങ്ങീട്ട് വിൽക്കുന്നുണ്ട് ഞാൻ വാങ്ങണ്ടോ ജോ ഇന്നോട് ഈ വാങ്ങണ്ടോച്ചിട്ട് വിളിച്ചുട്ടോ അപ്പൊ ഞഒയ്ച്ച ഏതാ ഫോൺ വെ സാദാ ആൻഡ്രോയിഡ് അതല്ല വറല്ല വാങ്ങാൻ കഴിയൊന്നല്ല പക്ഷെ നമ്മക്ക് അല്ല നോക്കിയ നോക്കി നിക്കായിരുന്നു വാങ്ങായിഞ്ഞില്ലേലും ഇപ്പിക്കണ്ടനന ഇക്കേണ്ടത് കേടാ നിക്കണേ അപ്പൊ എന്നോട ഇജ വാങ്ങിക്കോ വാങ്ങിക്കോ അന്റ പൈസല്ലേ എന്തെങ്കി എടുത്ത് വാങ്ങിക്കോ അപ്പൊ എന്ത് സംഭവം അത് മെല്ല വാങ്ങീട്ട് ഇത് മെല്ല കക്കലാക്കാം അല്ലെങ്കിൽ ഇതും അത് വല്ലണ് വാങ്ങി വങ്ങേനേഷംഓൾക്ക് കഴകി
ആഹ ആഹ്ഓര്ക്കിപ്പ വാങ്ങാൻ വയ്യ അപ്പൊ നമ്മള് നല്ലേ ഫോൺ എടുത്താ പിന്നെ നമ്മെ പഴയ ഫോൺങ്കിൽ അവർക്ക് യൂസ് ചെയ്യാം അപ്പപ്പോ എന്തായാലും അയിന് പൈസ ഇറക്കാനാവില്ല പക്ഷെ
ആഹ് ഒന്നാമത് ഇപ്പും ആഹ ഇപ്പോ ഈ വീട് പണിന്റെ ടൈം ആയ കൊണ്ടാണ് പൈസ ഇറക്കാൻ കഴിയൂല്ല അപ്പൊ എന്നിട്ട് എന്നോട് പറയാ
ആഹ എന്തെങ്കിലും ഒരു അത് അത്യാവശ്യം പണികൾ വരുന്ന സമയത്ത് അല്ലങ്കിൽ പൈസൊക്കെ ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് അല്ലെ പൈസ ഇല്ലാത്ത സമയത്ത് നമുക്ക് നല്ലോണം പൈസ എൻ്റെത് വരുന്നു ഇപ്പം ഞാൻ വാഷിംഗ് മെഷീന് എന്താ അറില്ല ഞാൻ ഓണാക്കിപ്പോയി അതിൻ്റെഉള്ളിന്ന് നല്ല രീതിയിൽ പോക വരുന്നുണ്ട്
എ എന്താ അന്
ആഹ നല്ല രീതിയിൽ പുക വരുന്നുണ്ട് എന്തോ ഇങ്ങനെ പ്ലാസ്റ്റിക് പോലെ പുക വരുന്നുണ്ട്
പുക വരിയെ അതെന്താപ്പൊ എന്ത കേട് പറ്റിട്ടുണ്ടാവൂലേ
ആഹ് കേടു വെറ്റി അന്റെ മോട്ടർ എന്തോ കത്തിട്ടുണ്ട് നല്ല രീതിയിൽ സ്മെല്ടിക്കണ്ട്
ആഹ ആഹ
അപ്പൊ ഞതാ പറഞ്ഞ നമുക്ക് എന്തേലും പൈസ ഇല്ലാത്ത സമയത്ത് എന്തെങ്കിലൊക്കെ ആയിട്ട് നമുക്ക് വരും
ആഹ അതെ നമ്മുടെ കയ്യിയില് പൈസ ഇല്ലാത്ത ടൈമിൽ എന്തെങ്ക കേടലും പൈസ കിട്ടിയാൽ ആ വൈക്ക് പോവുകയും ചെയ്യും
അതെ അപ്പൊ ഞാനിപ്പ എന്ന് വിചാരിച്ചു ഞാൻ വിചാരിച്ചു ഓട്ടോമാറ്റിക്ക് വാങ്ങാന്ന് വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട്
ആ്താണ് ഒന്നുകൂടെ ബെറ്റർട്ടോ അപ്പൊ ഞാൻ എന്റെ കസിന്റെ വീട്ടിലൊക്കെ വാങ്ങിയപ്പോ എനിക്ക് തോന്ന ഇപ്പ നമ്മളൊന്നും അറിയണ്ട കുറച്ച് പൈസ നമ്മൾ വാങ്ങുമ്പോ മുടക്കണം എന്നാലും
ആഹ പക്ഷെ എന്നാലും അത്ര റേറ്റ് ഒന്നുംല്ല പത്ത് രൂപൊക്കെ ഈ സെമി ഓട്ടോമാറ്റിക്കന്നെ വരുന്നുണ്ട് പക്ഷേ ഈ പതിന് പതിനെട്ട് രൂപയൊക്ക് തന്നെ ഉള്ളൂ
ഏത് ഏത് ഓട്ടോമാറ്റിക് ആയി പറയണുന്നത്
ഫ്രണ്ട് ലോഡ് ആണോ താങ്കൾ പറയണേ
അതെ
ഓ ഫ്രണ്ടിലോട് വാങ്ങാനുള്ള അതിന്റെ ഒരു ആവശ്യം എനിക്ക് മനസ്സിലാവണല്ലേ കാരണം അത് അത്രയും ഒരു പ്രീമിയം ഹൗസ് ആയിരിക്കണം ഫ്രണ്ടിലോട് വാങ്ങണെങ്കില്
അങ്ങനെയല്ല
ആഹ്
ആഹ് അത് തുടങ്ങിട്ട് ഓർക്ക് ഇരുപത്തെട്ടായിരം രൂപയ്ക്കാ കിട്ടിയത് പക്ഷെ പക്ഷെ അതിലേറെ റേറ്റ് ഉണ്ടായിരുന്നു
ഇരുപത്തെട്ടായിരം രൂപയ്ക്ക് കിട്ടണെങ്കി എനിക്കറിയില്ല അതിന്റെ ഇത് ക്വാളിറ്റി അത് കാരണം അത് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അൻപതിന്റെ അടുത്ത് അത്ര റേറ്റ് ഉണ്ട് ഫ്രണ്ട് ലോഡിന് ആഹ് ഓ ശരി പക്ഷെ ഇത് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാല് നമുക്ക് ഒന്നും അറിയണ്ടല്ലോ പതിനെട്ട് രൂപയുള്ളൂ ഞാനിപ്പം എന്റെ ഫ്രണ്ടിന്റെ വീട്ടില് വാങ്ങിയപ്പം എനി അപ്പം ഞാൻ പറഞ്ഞു എനിക്കത് വാങ്ങണം കാരണം ഒന്നും അറിയണ്ട
സാദാ വാഷിംഗ്‌ മെഷീന്റെ അതേ രൂപം തന്നെയാണ് ഉണ്ടാവുക
ആഹ് പക്ഷെ ഇതിനേക്കാളും കൊള്ളുന്നെ അതുപോലെയല്ല ഇതൊന്നും കൂടെ കാണാനെ ഒരു ഇതായിരിക്കും ഇതിന്റെ ഫ്രണ്ടിലോഡ് പറഞ്ഞാ നമ്മൾ ഫ്രണ്ടിലൂടെ ഒരു ഡോർ ഇതുണ്ടല്ലോ അത് കാണുവല്ലോ നമ്മള് അലക്കണ കാണുവല്ലോ അതല്ല ഇത് സാദാ പോലെ തന്നെയാണ് ഇതുണ്ടാവുക പക്ഷെ ഇതിന്റെ ഒരു ഇതല്ല
അതെല്ലാം ചോദിച്ചത് ഡോറൊക്കെ ഇപ്പം സാധാ മെഷീന്റെ അതുപോലെ തന്നെ രണ്ട് ഭാഗമായിട്ടൊക്കെയാണോ വരുന്നത്
അല്ല അലക്കണും ഒണക്കണും അല്ലല്ലോ ഒക്കെ ഒന്ന് ഒരുമിച്ചു ചെയ്യണം
ആഹ് ശരി അങ്ങനെ
ആഹ് അങ്ങനത്തെ ഉണ്ട് അപ്പം ഈ ഓണം അങ്ങനത്തെ എന്തെങ്കിലും നമ്മള് എന്തെങ്കിലും ഇതുണ്ടാവുമ്പോ ഓഫർ ഉണ്ടാവുമല്ലോ വാങ്ങാന്ന് വിചാരിച്ച് അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പ്രസ ആ സമയം ഡെലിവറി ഒക്കെ ആവണ സമയത്ത് ഓണമൊക്കെയാണ് അപ്പം ഞാൻ വിചാരി ആഹ് സമയൊക്കെയാകുമ്പോ നമുക്ക് എന്തെങ്കിലും ഒന്ന് എന്തേലും ഒന്ന് കാണിച്ച് വാങ്ങാം കാരണം ചെറിയ മക്ക
ആഹ് അതെ അതെ ഉം
നമുക്ക് ഒന്നും അറിയണ്ടല്ലോ
അതെ അതെ എനിക്കൊന്ന് പറഞ്ഞ് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞ് തരണട്ടെ പിന്നെ ക്ക് മനസ്സിലായിട്ടില്ല സംഭവം ഈ പറഞ്ഞപ്പം ആഹ് ആഹ് അതെ
ആഹ് ഞാൻ നിനക്ക് അതിന്റെ എപ്പഴാ പിക്ചറ് ഷെയർ ചെയ്ത് തരേണ്ടേ
ആഹ് ഓക്കെ അല്ല അങ്ങനെ നമ്മള് ഇപ്പൊവെ നമ്മളെ കൈയ്,, ഇല്ലടാ ഞാൻ വെറുതെ ഞാൻ ഫോണൊന്നും വാങ്ങണില്ല എന്താപ്പം ഇത് എനിക്കിപ്പോ അല്ലാതെ എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ട് ആഹ് അത് ഐ ഫോണ് തന്നെ ഞാൻ കാരണം നിങ്ങള് എന്റെ ഒപ്പം നിക്കുമ്പോ ഐഫോൺ ഇല്ലാതെ നിങ്ങക്ക് ബുദ്ധിമുട്ടാവല്ലോ ബുദ്ധിമുട്ടുണ്ടേല് നിങ്ങളെയൊക്കെ. വിളിച്ചാൽ നിങ്ങളെല്ലാരും തരുവല്ലോ അങ്ങത്തെ പ്രശനമൊന്നും എനിക്കില്ല നല്ല നല്ല ഫ്രണ്ട്സ് ആണ് എനി,, കില്ലറൊക്കെ അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല
എന്താ എന്താ ഒരു പക്ഷേ എന്താണ് ഇപ്പം വീട് പണി എന്തായി
വീട് പണി കൊറേ കാലമായിട്ട് എല്ലാരും ചോയിക്കണു ഒന്നും ആയി ട്ടില്ല ഒന്നും ആയിട്ടില്ല എന്നാലിപ്പം ബാത്റൂമിന് ഇല്ല ബാ,, ഞാൻ പറഞ്ഞരാം ബാത്റൂമിൽ ഇന്ന് ഇന്നോ നാളെയോ ആയിട്ട് വാട്ടർ പ്രൂഫ് അടിക്കണം എന്ന് പറയുണ്ട് എന്നിട്ട് ടൈല് ഇടാം പിന്നെ ടൈലിന് ഞങ്ങള് അപ്പം ഇന്നലെ ബാഗ് ഒക്കെ നോക്കാൻ പോയിണല്ലേ ബാഗ് എടുക്കാൻ പോയില്ലേ അപ്പൊ അവിടെ ഒര് പറഞ്ഞുനി അതിന്റെ സാമ്പിള് ഇവിടെ വീട്ടില് കൊണ്ടുവന്ന് കാണിച്ച് തരാന്ന് അപ്പോ ഇക്ക പറഞ്ഞു വേണ്ട ഞങ്ങള് അങ്ങട്ട് വന്നോളാന്ന് പറഞ്ഞിന് അപ്പം ഇന്നലെ പോയി അപ്പം നമ്മള് ഫസ്റ്റ് കണ്ട് സാധനല്ല പക്ഷെ അതുപോലൊക്കെ കുഴപ്പമില്ലാത്ത ഒന്നാണ് അപ്പം പിന്നെ കാരണം സാധനം ഓലെടുത്തില്ലല്ലോ
പക്ഷെ നിങ്ങള് നിങ്ങളത് ഭയങ്കരമായിട്ട് ആഹ് പക്ഷെ നിങ്ങള് എനിക്ക് തോന്നണേ അത് നിങ്ങളത് ഭു ഭയങ്കരമായിട്ട് നിങ്ങള് അടുത്ത് അടുത്ത് ബെറ്റ് വെച്ചില്ലേ കാരണം നിങ്ങളത് വാങ്ങരുതേന്ന് പറഞ്ഞ് അപ്പൊ ഇക്ക ഞാൻ ഇക്കാനോട് അതിനെ പറ്റി സംസാരിച്ചപ്പം ഇക്ക തന്നെ പറയാ അവർക്ക് സംസാരി ല്ലട്ടാണ് അവിടുന്ന് പൈസയും വാങ്ങി വേറെ കടയിൽ പോയി എടുക്കണം കാരണം ഇവര് ഭയങ്കര ഇതാണ് ഉടാ പ്പാണ് അവര് കാരണം അങ്ങനെയല്ല ആഹ് അപ്പൊ ഇക്ക പറയുണ്ട്
കുറേ ആളുകൾ പറഞ്ഞു ആ കടയിൽന്ന് എടുക്കൻ പാടില്ല ഇനി ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം എടുക്കുകയാണെങ്കിൽ തന്നെ
നിങ്ങൾക്കിനി പൈസ നിങ്ങൾ വാങ്ങിച്ചച്ച് പോയാലും നിങ്ങൾക്ക് അതിൽ അവർ നല്ലോണ്ണം ഷൗറ്റ് ചെയ്തിട്ട്ന് നമക്കണേ അത് കയ്യത്തുംല്ല
ഇല്ല നമ്മുക്ക് കഴിയൂല പിന്നെ അങ്ങനെയല്ലേ നമ്മുടെ പകുതി പൈസയോളം ഓല് എടുത്താണ് ബാക്കി പകുതിയടുത്തു നമ്മുടെ അടുത്തില്ല അതിനുള്ള സാധനട്ട് നമ്മളെ കയ്യിലല്ലാണ് ടോയ്ലറ്റിനുള്ളതും അതുപോലെ കിച്ഛണുള്ളത് മാത്രമേ നമ്മടെ കയ്യിലുള്ളൂ
ആഹ് പക്ഷെ അതൊക്കെ ആളുകള് കൊണ്ടുപോയി സംസാരിച്ചാൽ അത് കിട്ടും
കിട്ടും പിന്നെ വെറുതെ ഒരു പ്രശ്ന ആക്കണ്ട നല്ല രീതി ആ പിന്നെപ്പ നമുക്ക് കാ,, കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനീപ്പ ആദ്യത്തേതിന്റെ അത്ര ഇഷ്ടപ്പെട്ട്,, ല്ലെങ്കിലും പിന്നെ അതന്നും ആർക്കും മനസ്സിലാവല്ലോ ഒരേപോലെ തന്നെയാണ് ആ വരിയും ഇന്തൊക്കെ വരുന്നത് പിന്നെ ഞാൻ അവരോട് പ്രത്യേകം ചോദിച്ചു. എല്ലാ പീസ് മ്മലും ഒരേ ഡിസൈനന്നല്ലെ വരാന്ന് ചോദിച്ചു. ചെല സ്ഥലത്ത് കണ്ട്ണ് ഓരോ ഡി സെയ്ന ഓരോ ഇതിമ്മലായാ ഒരു വൃ ത്തി കിട്ടൂലല്ലോ ഇത് വെക്കുമ്പോ. ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ചോയ്ച്ച്ട്ട്ണ്ട് പക്ഷെ ക്കയാളെ വിശ്വാസൊന്നൂല്ല, ചെൽപ്പെങ്കി പല ഡിസൈനും കൊണ്ട് വന്നാ ഇൻക്ക് മാനസിക രോഗെങ്ങാനും ആവും അങ്ങനെ നമ്മൾ, ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം അയാളോട് ചോയ്ച്ചു ആഹ് അതെ. അല്ലെ ഞാൻ പിന്നിം, പിന്നിം പിന്നിം ചോദയ്ച്ച്ട്ടോ ഇങ്ങളന്ന് കാൺച്ചെന്നതില് രണ്ടും രണ്ട് ഡിസൈൻ ആയി ട്ട വരാന്ന് പറഞ്ഞീനി, അതുപോലല്ലൊ ഇത് വെരാ, ഒക്കൊരു ഡിസൈനായിട്ട്ന്നല്ലെന്ന് പിന്നിം പിന്നിം ചോയ്ച്ചൊക്കെയ്തീനി, അയ്നൊക്കെ ആഹ് ആന്ന് പർഞ് അവര് ഫസ്റ്റമ്മളെ പറ്റിച്ചതും. ആഹ് എന്നിട്ട് പിന്നെ പറയാട്ടോ അതിലേറെ രസം ചിരി വന്ന്ട്ട്, അവ്ട്ന്ന് ന്നോട് ഞങ്ങളോട് പറ്യാട്ടൊ, ഹയ് ഇങ്ങക്ക് കൊണ്ടന്ന ഫസ്റ്റ്ത്തെ സാധനണ്ടല്ലോ അത് ഫുള്ള് പോയി. ആയിരം പീസ് ഒറ്റടിക്കാണ് ഭയങ്കര ഡിമാൻഡ്ള്ളെ പീസ് ഇൻക്ക് ചിറി വന്ന്ട്ട് റബ്ബേ ഇ ഇൻക്കാണെങ്കിലേ, ആങ്ട്ട് സമ്മെയ്ച്ചൊട്ക്കാൻ കയ്യുല ചിറി വരുവേ, കാ എന്തിനാണ്പ്പൊ അങ്ങനെ പറിണേ നമ്മക്കിഷ്ടല്ലാതെ ഒയ് വാക്ക്യേതല്ലേ അതങ്ങ പറ്യന്നെ, ഫുള്ള് അത് എനിക്കറീല അങ്ങനെ ഇഷ്ടല്ലോല്ണ്ടാവും ഈ ചളിക്കളറ് വൈറ്റ് ടയ്ല്മ്മെ ചളിക്കളറായത് ഇഷ്ടല്ലോല്ണ്ടെങ്കി എടുക്കായിരിക്കും, ഇൻക്ക്ത് ഇഷ്ടല്ലാ
ആഹ് അല്ല ഇപ്പൊ പൊതുവേ നമ്മക്കറിയാലോ ഓരോരുത്തരെ ടേസ്റ്റും പൊതുവേ നമുക്ക് എല്ലാർക്കും ഒരു കോമണായിട്ട് ഇഷ്ടള്ളത്. ഇപ്പൊ ഇങ്ങ ഇങ്ങള് പറിണ ടൈൽസ്പ്പം കൊർ ച്ച് മുന്നേ, കൊർച്ച് മുന്നേ മീൻസ് ഒരു ഇതില്ണ്ട് അത് ആഹ് പക്ഷെ അത് നല്ലോണം മൂ മൂ മൂ മൂ മൂവെയ്യ്ണ സാധനാണത് കാരണം, അത്യാവശ് ഞാനെന്നെ എത്രോ വീട്ടിലത് കണ്ട് ണ്. പക്ഷെ എന്നാലും അതെല്ലാർക്കൊരു ഇഷ്ടള്ളെ ആഹ് അത് എല്ലാർക്കൊരിഷ്ടാണത്. അത് പക്ഷേ അങ്ങനെ അതേപോലത്തെ നമുക്ക് ഈ ടൈൽസ് കാണുംബം നമുക്കോരോ ടൈൽസ് കാണുംബം നമുക്കറിയാലോ ഇത്പ്പെവിടെങ്കിലും ഇടല്ണ്ടോ, അല്ലെങ്കി ഇത് ആർക്കേലും ഇഷ്ടണ്ടാണ്ടാവോന്ന് ഉം.
ഇത് മ്മല് ഗോൾഡൻ കളറ്, ഒരു ഒരു രസല്ലെ ഗോൾഡൻ കളറാണെങ്കി ഓ ക്കെ അങ്ങനെ വിചാരിക്കാ. ഇത് നമ്മള് ചള്യെങ്ങാനും തേച്ച്ട്ട് പോവാത്ത ലുക്ക്, അതൊക്കെ ഇഷ്ടപ്പെടുന്നോല് ഇണ്ടാവേക്കും. ഇന്നട്ട് ഇന്നോട് പറ്യാ, നല്ല മൂവിങ്ങേനു, ആയിരം പീസ് ഒറ്റടിക്കാണ് പോയി. എന്ത് എ ഞാൻ ഇങ്ങനൊക്കെ തള്ളാനും ഒരു കഴിവ് വാണം, ഇൻക്കാണേ ചിറി പുട്ച്ച്ക്കാനും കയ്യ്ണ്ല്ല, ഞാന് ഞാന്ങ്ങനെ നിന്നാ ഞാന്ങ്ങനെ വട്ടം തിരിഞ്ഞ് റോട്ട്മ്മക്ക് നോക്ക്യണ് നിന്ന്‌. അല്ല അയ്ന് ഓലെ കള്യാക്ക്ണാര്ക്ക് തോന്നും ചെയ്യരുതല്ലോ, ചിരി വര്നോണ്ട്, അങ്ങനെ
പെട്ടെന്ന് ചിരി വരും, അങ്ങനെ നമ്മളൊരാളെ ആക്ക ആ ഒരിതിലല്ല നമ്മളൊരാൾ കളിയ ആ ഒരു രീതീലല്ല പക്ഷെ, നമ്മക്കാണെങ്കിൽ വ വരെ ആഹ് അതെ അതെ. പക്ഷെ ഇപ്പമ്മള് അക്സെപ്റ്റെയ്യാത്ത കാര്യക്കേണെങ്കി
ന്ന് വിചാര്ച്ച്ട്ടാണ് ഈ സിങ്ക്ല്ലേ സിങ്ക് വെക്കൂലേ നമ്മള് അടുക്കളേ ക്ക് കിച്ചൺല്, അത് അതിനെങ്ങനെ സൈസൊക്കറിയാ?
അത് ഇൻക്കറീലെടാ, ഞാന് ഇവട്ത്തെ സിങ്ക് അത് അവര് അവ അത് വെക്കുന്നവരുടെ
ടച്ചിലെ സിങ്കാണോ?
അല്ലല്ല അത് അത് വെച്ചോണ്ട്, ഇന്റെ സാധാ അലുമിനിയാണ്. അത് മറ്റേ എന്താ പറയാ കോപ്പർ എന്തോ പക്ഷെ, അത് ഇപ്പ എല്ലാ വീട്ട്ലും നല്ല റെയ്റ്റ്ണ്ട്. അത് ആ ഇക്ക പറഞ്ഞൂ പക്ഷെ, അതില് പിന്നെ കൊറേ ഇത്ണ്ടല്ലോ കൊറേ കാര്യങ്ങള് അതിലണ്ട് വരുന്നുണ്ട് ഫ്രൂട്ട്സ് കേകാന് അല്ലെങ്കിൽ ഇങ്ങനെ
ഇല്ല ഇത് ഒറ്റ ഒന്നൊറ്റ ഒന്ന് ഒറ്റക്കാണ് വെക്കുന്നത് രണ്ടെണ്ണം ആയിട്ടല്ല
ആഹ് അയ് ശരി അങ്ങനെ അയില്ന്നെ കൊറെ മെത്തേഡ്സും കാര്യങ്ങളും വരുന്നത്ണ്ട് പക്ഷെ പിന്നെ നമ്മള് നമ്മളെ ഇഷ്ടത്തിന് നമ്മെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക്
ഞാ വിളിക്കണ്ട്ട്ടോ എനിക്ക് കൊറച്ച് തിരക്കുണ്ട് ശരി
ഓ ആയിക്കോട്ടെ